ഹലോ അലോ ആഹ് പറ
ആഹ് എന്താണ് ആഹ് എന്താ സുഖല്ലേ പരിപാടി പരിപാടി എന്താ പരിപാടി
കഴിച്ച്ങ്ങനെ ഇരിക്ക സുഖമാണ് നിനക്കോ
ആഹ് നമ്മക്കെല്ലാം സുഖാണ് നമ്മളിങ്ങനെ ഒര് ഇതില്ങ്ങനെ പരിപാടീല് ഇങ്ങനെ ഒരു പരിപാടിങ്ങനെ വിചാരിക്ക്ണ്ട്
ആഹ് എന്തര് എന്ത്‌രടി
നാളെ നമ്മളെ മകളെ കല്ലി ഏഹ് മറ്റേ ബർത്ത്ഡേ പാർട്ടി ഒക്കെ എന്തോണ്ട്ന്നേ പറഞ്ഞീന്നു ഏഹ് ആഹ് നമ്മളെ എത്രേ ഒരഞ്ച് വയസ്സായിട്ട്ണ്ട് ഏഹ് അപ്പൊ ഓളെ ഓളരാഗ്രഹാണ് നമ്മള് വല്യ പരിപാടിയൊക്കൊന്ന് വല്താക്കിട്ട് നടത്തണന്ന്
ഏഹ് ആഹ്
ആഹ് അപ്പൊ അയിന് വാണ്ടീട്ട് നിങ്ങളോന്ന് വിളിക്കാ വേണ്ടീട്ടന്നു എന്താണ് ഒഴിവ്ണ്ടാവോ നമ്മള് ഞായറാഴ്ച്ചാണ് പരിപാടി വിചാരിച്ച്ക്ക്ണേ
ഓഹ് ഞായറാഴ്ച്ച എപ്പോ
ഞാറായ്ച്ച എപ്പോന്ന് ചോയ്ച്ചാല് ഒര് എന്താപ്പോ ടൈമ് ഇപ്പ എപ്പളാ നമക്ക് പറ്റാ ഒരു പത്തു മണിയൊക്കാവുമ്പളാണ് പരിപാടി
ഓക്കെ പത്ത്മണി ഞാൻ ഞായറാഴ്ച്ചപ്പോ രാത്രിയാണ്ക്ക് കൊ ബിസിള്ളത് തെരക്ക്ള്ളതേ ഞാൻ പത്തു മണിയല്ലേ പത്തണിക്ക് വരാ സെറ്റാക്കാം എന്താക്കി പരിപാടികള് ബർത്ത്ഡേക്ക് എന്താ പ്ലാൻ പ്ലാൻ ചെയ്ത് വെച്ച്ണ്
ഏഹ് എന്താണ് പറഞ്ഞേ
എന്താണ് പ്ലാന് പ്ലാനിങ്ങോക്കെന്താണ് ബർത്ത്ഡേക്ക്
അയിന്റെ ഇപ്പ പ്ലാനിങ്പ്പന്താ ഒരു മറ്റേ കേക്കൊക്കെ വാങ്ങീട്ട് മുറി ക്കണന്നൊക്കെയാണ് ഇവര് പറയ്ണത്
ഏഹ് എത്ര എ എന്താ എല്ലാരിം വിളിക്ക്ണ്ടോ ബർത്ത്ഡേക്കൊക്കെ പരിപാടിക്ക്
ഏഹ്
ബർത്ത്ഡക്ക് എല്ലാരിം വിളിക്ക്ണ്ടോ
എല്ലാരിം വിളിക്കല്ലാതെ ഇപ്പ നമക്ക് പരിപാടി നടത്താന് എല്ലാരിം വിളിക്കണല്ലോ അയിന്റെ കാര്യങ്ങളൊക്ക പാടെ ചെയ്ത കാര്യങ്ങളൊക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടീട്ട്ങ്ങനെ ഏഹ് എല്ലാരും കൊറെ ആൾക്കാരെ ഏൽപ്പിച്ച്ക്ക്ണു നമ്മളെ ഫുഡൊക്കെ ഇപ്പ എന്താ വച്ചാല് വീട്ടിലുണ്ടാക്കുന്നെക്കാളും നല്ലത് ഏൽപ്പിക്ക ന്നാണ് പറഞ്ഞിരുന്നത് കിട്ടത് അപ്പ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പ നമ്മളിപ്പ ഇവിടെ അടുത്തുള്ള ഒരാൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്.
ഓക്കേ ഞാൻ ബർത്ത്ഡേക്ക്പ്പൊ ബർത്ത്ഡേക്ക് പണ്ടത്തെമാരൊന്നല്ല ബർത്ത്ഡേ ഇപ്പൊ കുട്ടികള് വളർന്നു അനുസരിച്ച് ഈ കാലത്തിനനുസരിച്ച് ബർത് ത്ത്ഡേ പരിപാടി വാണം വല്ല്യോരു പരിപാടി ആക്കിയിട്ട് എന്താകണം സെറ്റാക്കണം അപ്പൊ ബാക്കിള്ള കു ട്ട്യാളെ കണ്ടിട്ട് ഓല പരിപാടി കണ്ട്ട്ട് ഇപ്പ നമ്മളെ കുട്ടികളും വാശി പിടിക്കാണ് പരിപാടി വാണം ഇപ്പന് ഇന്റെ മൊളാണെങ്കി ഇന്റെ മൊള്താണ്തന്നെ ഫസ്റ്റ് പരിപാടി ബർത്ത്ഡേ കഴിഞ്ഞു പക്ഷെ നാട്ടിലെല്ലായിരുന്നു ഞാൻ ഞാന് ഗൾഫിലായിരുന്നു അപ്പങ്ങളെ വിളി എത്താൻ പറ്റില്ല പിന്നെ ആഹ് അതാണ് ഇപ്പൊ ബുദ്ധിമുട്ടാണ്ടായിരത് ഇപ്പൊ നിങ്ങളെ പരിപാടിക്കന്നെ കൂടാൻ പറ്റി ഏ അങ്ങനെരിതുണ്ടായി ഉം ഉം
കുട്ട്യ ഓരോ ആഗ്രഹല്ലേ നമ്മള്പ്പോ പണ്ടത്തെ എന്നൊക്കെ പറഞ്ഞാല് നമ്മള്. ഇപ്പ നമ്മളുടെ ബർത്ത്ഡേ കാര്യങ്ങളന്നോ നമ്മളുടെ മാതാപിതാക്കളോ കാര്യങ്ങളൊന്നും നമ്മള് അവ നോല്ല് നടത്തിയിട്ടില്ല ഏഹ് അപ്പത്തെ പണ്ടത്തെ കാലംമാതിരില്ലല്ല ഇപ്പഴത്തെ കാലം എന്ന് പറഞ്ഞാ ഞട് വായിച്ചു പിടിച്ചട്ട് ജോലിക്ക് ഓരോ ഇഷ്ടങ്ങൾ പറഞ്ഞ് ആഹ് അവിടെ ആ പരിപാടി ഉണ്ട് മറ്റേ കുടിൽ ആ പരിപാടി ഉണ്ട് പിന്നെ കുട്ടികെ തന്നെ മറ്റേ സുഹൃത്തുക്കൾ വീട്ടിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് അപ്പൊ പിന്നെ നഞമ്മള് നടത്തായിരിക്കാ ന്ത ഭയങ്കര മോശമാല്ലോ ഏഹ് അപ്പൊ അതിന്റ്തായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ല്ലേ പിന്നെ നമ്മള് പറഞ്ഞാല് ഇപ്പൊ വല്യ ഒരു ജോലിയൊന്നും അല്ലെങ്കിലും ഏഹ് വലിയ ജോലിയൊന്നും അല്ലെങ്കിലും നമ്മളിപ്പോ ഓരോ മാതാപിതാക്കളും പ്പൊയിമേ എടങ്ങേ ണ്ടവുക ഹ അടിപൊളിയക്കാന് ആഹ് പിന്നെ എന്താ വെച്ചാ ഓലക്ക് ഇപ്പ എന്താപ്പൊ ഒരു ആഹ് എന്റെ കുട്ടിയുടെ ഇപ്പൊ എത്ര വയസ്സായി
ഇപ്പൊ രണ്ടാമത്തെ വയസ ആവണു ഇപ്പൊ ഒന്നാമത്തെ പിന്നെ ഇപ്പൊ ഒന്നാമത്തെ വയസ്സിൽ ഓല്ല് വാശി പിടിച്ചിട്ടില്ലെങ്കില്ലും. ഉം പെണ്ണുങ്ങള് വാശു പിടിക്കും കാരണം ബാക്കിയുള്ളവര് ചെയ്യണ്ട് അപ്പൊ എനിക്ക് ചെയ്യണം. ഞങ്ങളും ചെയ്യണം മ്മക്ക എന്താ ചെയ്താല് സ്വാഭാവികമായിട്ടുള്ളതാണ് വാക്ക പള്ളേരെ കണ്ടിട്ട് അസൂയ മുത്തിട്ട് നമ്മളും ചെയ്യണം നമ്മൾ ചെയ്തിലങ്കിൽ മോശത്തരാണ് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് ഇപ്പോ വലക്കള്ളത് ഇപ്പൊ ഇവരെയും കുറ്റം പറയാൻ പറ്റൂല അതെ അതാണ് ഇതിന്റെ അവസ്ഥ
ആഹ്
ത്താ
ആഹ് ആ ഹ്പറ്റൂല നമ്മളിപ്പോ ആരും കുറ്റം പറയാനും പറ്റൂല ഏഹ് ഇല്ല എന്താപ്പ പരിപാടികും കാര്യമായിട്ട് നടത്തിട്ടൊന്നുമല്ല വലിയ വലിയ വലിയ പരിപാടി നടത്താന ഉദ്ദേശമില്ല എന്നാല ഒരു നാനൂറാൾ ആക്കാരൊക്കെ നമ്മൾ വിളിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഏഹ് എ ആഹ് എന്താലും ഇപ്പോ എന്തായാലും ഇപ്പോ അങ്ങനെയൊകെ ആയസ്ഥിതിക്ക് വലിയ ആരെങ്കിലും പാട്ട് പാടാനൊക്കെല്ലാ പറ്റിയ ആൾക്കാരൊക്കെ വിളി എത്രണ്ണംണ്ട് ഏഹ് ഇജ്ജ്ല്ലെ പണ്ട് പാട്ടൊക്കെ പാട്ടൊക്കെ ല്ല പാടന്നൊക്കെ പറഞ്ഞന്ന് ചെയ്യാന്നന്ന് നമ്മള് പാട്ടൊക്കെ പാടുന്നല്ലോ
ആ ഹ്മേഖലന്നൊക്കെ മാറില്ലേ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോ പിന്നെ നമ്മളെ ഫെഷനെ കൈവിടേണ്ട ഒര അവസ്ഥ വന്നു. ഇപ്പത്തെ ജോലിക്കേ പിന്നെ മ്മളെ ഇപ്പ ട്രാ ആഹ് ഞമ്മളെ നമ്മള അതിനനുസരിച്ച് ശ്രമിക്കണില്ല ആ ഭാഗങ്ങക്ക് ഉം അപ്പൊ നഞമ്മളെതരായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ പോവാണ് ഉം എന്താ ബർത്ത്ഡേക്ക് കുട്ടിക്ക് നിജെന്താ ഗിഫ്റ്റ് കൊടുക്കണേ
ആ മേഖലയൊക്കെ നോക്കിക്കൂടെ കാരണം അതൊക്കെ നല്ല സ്കോപ്പില് മേഖലയാണ് ള്ളതൊക്കെ അല്ലേ പറയാണ് കാരണം എന്താ വച്ചല് ഇപ്പൊ പാട്ടൊക്കെ പാടി യൂട്യൂബിലിട്ടിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടും കോടികൾ വാരുന്ന ആൾക്കാര് ണ്ടന്നോക്കെയാണ് ഇപ്പോ പറയണേക്കനെ
ഐ ഞമ്മളെ ഉം ഞമ്മളെ ട്രെൻഡല്ലല്ലോ ഇപ്പൊ. ഇപ്പത്തെ ട്രെൻഡ് മാറില്ലേ ഇപ്പത്തെ ആൺ കുട്ടികളെ കാഴ്ചപ്പാടുകളൊക്കെ മാറി നമ്മൾ ഉദ്ദേശിച്ച പാട്ട ട്ടല്ല
ആ
മ്മളെ പണ്ടത്തെ പാട്ട് അല്ലപ്പത്തെ പാട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ അപ്പൊ അതിലേക്ക് വന്നാൽ തന്നെ എനിക്ക് അതിങ്ങനെ ഈ ഫീൽഡില് ഈ ഇതിൽ പിടിച്ച മേഖലയിൽ പിടിച്ചച്ച് നൽക്കാൻ പറ്റുന്ന ഒരു ഉറപ്പും ഇല്ല. അങ്ങനത്തെ കുറെേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതില് ഉം
ആഹ് ശരിയാ അതിന്റെതായല്ല കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ പാട്ടൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് പറ്റുമന്നും അറിയില്ല എന്നത്തെ ചെറിയ കാലത്ത് ഏഹ് ഇജ്ജ്ക്കെ പാട്ട്പാടിയല്ലേ അതിന്റെ അനുസരിച്ച് ഇപ്പൊ കുട്ടികൾ കൂടി കേക്കൊക്കെ വേണ്ടേ ഏഹ് ഏഹ് പിന്നെ എന്താ വെച്ചാല് ആഹ് ഞാനിപ്പോ പാട്ട് പാടുന്ന ഒരാളൊക്കെ തന്നെയന്ന് നനക്ക്റിയില്ലേ എന്നാല ഇപ്പ ആ നഞമ്മളെ പാട്ടൊക്കെ ഇന്നാലും കൊറച്ചന കുട്ടികൾക്ക് പറ്റണ എന്നങ്ങെ പറയണ് എന്നാല് നമ്മളിപ്പ നമ്മളെ കുട്ടിയുടെ ഇന് പരിപാടിക്ക് ഇപ്പ നമ്മളെ പാടിയ ശരിയാവുലല്ലോ
അതത്രള്ളൂ
ആഹ് എന്നാലും അപ്പൊ നമ്മള് നല്ലൊരു പാട്ടാരനൊക്കെ വിളിക്കണം എന്നൊക്കെയാണ് നമ്മള വിചാരം ഏഹ് അല്ല സ്റ്റേജും അതേപോലെ തന്നെ സധാനയങ്ങളൊക്കെ കെട്ടിയിട്ട് ചെറിയ പരിപാടിയാണ് ഏഹ് എന്നാലും സ്റ്റേജ്ഒക്കെ കെട്ടിന്ന് അതൊക്കെ ചെറിയ പരിപാടിയാണല്ലോ ഇപ്പൊ വലിയ വലിയ പരിപാടി തായിരിക്കും വലിയ പരിപാടി അടുപ്പ നടത്തുന്നോലുണ്ട് എന്നാലും ഇപ്പ നമ്മള് സ്റ്റേജ ഒക്കെ കിട്ടി അതേപോലെ തന്നെ ഒന്ന് ഒരു നാലഞ്ചാൾക്കാരൊക്കെ പാടാനം വിളിച്ച് പിന്നെ കുറച്ച് നമ്മള് ഇൻഫ്ലുവൻസർമാരൊക്കെ വിളിച്ചല് നമ്മുക്ക് ചെറിയ ഏർ എന്തായാലും കുട്ടികളോക്കെ എപ്പോഴെങ്കിലുംക്കെ നടത്തുന്ന പരിപാടിയണല്ലോ ഏഹ് ഉം ആഹ് ബടെ പ്പ നമ്മെളെ ഭാര്യ പറഞ്ഞു പോ നമ്മള് കൊറച്ച് ചെറിയ പരിപാടി നട ത്തിയ മതി ഏഹ് നല്ല ചെറിയ പരിപാടി എടുത്തിയാമ്മന്നൊക്കെ പറഞ്ഞില്ല നമ്മള പിന്നെത് ചെറുതാക്കാൻ പറ്റൂലല്ലോ കുട്ടികള ഒരാഗ്രഹങ്ങളല്ലേന്ന് വല്യ കുട്ടികളായിട്ട് ഓല ഓർക്കുമ്പോ എന്താ പറയാ നമ്മളത് പരിപാടിയൊന്നും വാപ്പാര് നടത്തില്ല എന്ന് പറഞ്ഞാൽ നമക്കല്ല മോശം
മോശത്തരം തന്നെയാണ് അപ്പ മോശം തരം തന്നെയാണ് ഏഹ് കുട്ടികൾക്ക് മോശത്തരാണ് ഓല് പറയും എന്ത് ഇപ്പ ബാക്കിയുള്ള കുട്ടികളില നമ്മളെ ബാക്കിള്ള കു കുട്ടികള പരിപാടിക്കോല് ക്ഷണിക്കും ചെയ്യും നമ്മള് കുട്ടികൾക്ക് പരിപാടി നടത്താനും പറയപോലെ എന്താ ഭക്ഷണം കഴിക്കാ വണ്ടിട്ട് വരാണ് ഓല് നമ്മള് പരിപാടിക്ക് വിളിക്കുന്നില്ല പരിപാടി നടത്തണില്ല എന്നരു പറ പർച്ചില്ഉണ്ടാവും മൊത്തത്തില് മ് അഹ് കുടുംബ മൊത്തത്തിലൊരു ഒരു മോശപ്പേരാണ് മൊത്തത്തില് നമ്മളെ കുട്ട്യാൾക്ക് മോശപ്പേരാണ് ഉം അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങൾുണ്ട് ജ ഉം ഇജ്ജന്താണ് ഗിഫ്റ്റ് കൊടുക്കണ കുട്ടിക്ക് എന്ത ഗിഫ്റ്റ് കൊടുക്കണ ഉദ്ദേശിക്കണെ
ആഹ് നമ്മളിപ്പോ ഈ മുന്നൂറ ആൾക്കാരെ വിളിക്കണ്ടല്ലോ മുന്നൂറഞ്ഞൂറ് ആൾക്കാരെ വിളി ണ്ടലോ ഓലൊക്കെപ്പാട് കിട്ട കൊടുത്തപ്പോ നമ്മളിപ്പോ ഏതേലും സ്ഥലുണ്ടാവുമ എന്നാണ് ഇപ്പ നമ്മളരു പേടി അപഞ് മ്മളിപ്പോ എന്താ കാര്യമായിട്ട് വാങ്ങാന്നല്ല ദുരിതാ അപ്പ ഞമ്മ
ആഹ് ഒര് നെലെക്ക് അതാ നല്ലത് ഞാനിപ്പോ ഞാനെന്താപ്പ കുട്ടിക്ക് കൊണ്ടരണ്ടേ ഇങ്ങളെ പ്ലാനിങ്ങില് എന്താ ഉള്ളത് കുട്ടിക്ക്ന്താപ്പ അത്യാവശ്യായിട്ടുള്ളത്
ആഹ് ഇങ്ങളൊക്കെല്ലേ ഇപ്പൊ കാര്യപ്പെട്ട ആൾക്കാര് അപ്പൊ നിങ്ങളക്കന്നെ കനത്തിലന്നെ ആണ്ട് കൊൺറി
ഏതെങ്കിലും കൊണ്ട എന്താ നമ്മള് കുട്ടിക്ക് ആവശ്യമുള്ള കൊണ്ടന്നല്ല ഏറ്റവും നല്ലത് അല്ലാതെ വെർതെ എന്തേലും സാനം കൊട് ന്നിട്ട് കാര്യല്ലല്ലോ.
ആഹ് ആവശ്യമില്ല പിന്നെ എന്താ ഒരു അഞ്ചു പവൻ്റെ ഒരു അഞ്ചു പവന്റെ ഒരു പാദസരൊക്കെ കൂടുന്നളാ ഏഹ് അത് ഒരു ചെറുത് മതി ചെറിയ ഒരു അഞ്ച് ഒരു പവന്റെ പാൽസരം മതി ഏ
ആഹ് ഞാൻ നോക്കാ നോക്കാ നമക്ക്ത് പ്പത്തവസ്ഥയില് നമ്മക്ക് ബുദ്ധിമുട്ട് ട്ടില്ല നമുക്ക് അഞ്ച് പവനൊക്കെ നമുക്ക് ഇപ്പ ബുദ്ധിമുട്ടില്ല ഇപ്പത്തെ അവസ്ഥ
ആഹ് ആഹ് ആഹ് അഞ്ചു പവനിപ്പ നമ്മള് ചോദിക്കണള്ളോ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവരോണ്ട് ഇപ്പ നിങ്ങക്ക് ലാഭമായില്ലേ അഞ്ചു പവന് ആഹ് അപ്പൊ പിന്നെ ആണ് കൊടന്നാ മതി കാര്യങ്ങളൊക്കെ അങ്ങനെ അതുങ്ങള ഇഷ്ടമല്ല മാരി മറ്റേ ഞ്ഞിപ്പൊന്ന് മറ്റേ കാ കയ്യ്മക്കനെ ആക്കണംന്നില്ല കാല്മ ന്നൊ ഒരു നാല് പവാനോ ങ്ങക്ക് കൂട്ടൊക്കെ ചെയ്യാ നമ്മള് നമ്മള് കൊറച്ചാ ചോദിക്കണള്ളൂ ങ്ങളോട് ഹേ നിന്നായാലും ഹേ
ഇപ്പ എന്തായാല്
അപ പിന്നെ നിങ്ങള് ഉം അങ്ങനെയൊക്കെ പാടണ് ഇപ്പൊ പരിപാടി
ഉം പരിപാടിയുടെ ഫുഡ് ഫുഡ് ഒക്കെ എന്താ പ്ലാൻ ചെയ്തേക്കണ്
ഫുഡൊകെ എന്താ നമ്മളിവിടെ അടുത്തൊരാളെ ഏൽപ്പിക്കണം ഏ നമ്മളിപ്പോ വീട്ട വീട്ടിലുള്ളവർക്കൊന്നും ഇപ്പൊ ബുദ്ധിമുട്ടല്ലേ ഈ മുന്നൂറാൾക്ക് വെക്കാന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ഇവിടേയ് ആഹ അപ്പൊ അത്ഒരു വല്യ ഒരു കടക്കാരന്ണ്ട് ഇവിടെ അപ്പ ആളെഏൽ ച്ചിട്ടാണ് ഫുഡൊക്കെ കാര്യങ്ങള് ഒക്കെ ചെയ്യാന് എന്തായാലും എന്തായാലും നിങ്ങള് ഏ
ഉം രീതിൽ ഇങ്ങനെ നടന്നു പോയിക്കോട്ടെ ആഹ് ഓക്കെ ഓക്കെ
ഞായറ ഞായറാഴ്ചയാണ് ഇപ്പ നമ്മള് ഞാറാഴ്ച ആണിവിചാരിച്ക്കണെ എല്ലാർക്കും സമയവും ഒഴിവില്ല ഒരു സമയത്താണ് ഇപ്പ നമ്മള് ഒരുക്കിയിരിക്കണത്. ആഹ് അപ്പ എല്ലാരും ഇങ്ങളെ കുടുംബസമേതമൊക്കെ പാടെ കൂട്ടിട്ട് വരണം
ആഹ് സെറ്റാക്കം
ആഹ് എന്നാ പിന്നെ ശരി എന്നാ
ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ ഓക്കെ ശരി ഇന്നാ വെച്ചളാ.